പ്പോ
ആഹ എന്തൊക്കെ ഇണ്ട് വിശേഷം
നല്ല വിശേഷം
ആഹ എന്താ ചായൊക്കെ കുടിച്ച് നല്ല ഇതിൽ
യാ അതെ
ങും
ഉ
പിന്നെ വേറെന്തൊക്കെ കളിയൊക്കെ ഫുട്ബോളൊക്കെ കളിയായി നമ്മളെ ലോകകപ്പാണല്ലോ കാണലുണ്ട
ഓ ഓക്ക് ഭയ ഓ ഒക്ക് ഇഷ്ടാ ഹഖ് നല്ല ഇഷ്ടാ
അതെയ ഏ ഏതാ
ഞാൻ അർജന്റീന ആണ്
ഏ അത് ശരി
നിങ്ങളോ
ഞ ഞാൻ എനിക്കും അങ്ങനൊന്നുംല്ല എന്നാലും ഞമ്മളെ ഫാമിലി ഇവിടെ ഒക്കെ അർജന്റീന ആണ്
ഓ ഞങ്ങ ഞങ്ങളെ ഫാമിലി നിയന്റെ കട്ടാണ് ഇങ്ങെ ഫ്ലെക്സും അത് ഇതൊക്കെ വെക്കണ പരിപാടി എല്ലാവർക്കും
ഫ് ശരി ഏ അതിന്ച്ചിട്ട് പുറ അപ്പടൂലേ നമ്മളത് പിന്നെ അങ്ങനെൊന്നും ഇല്ല കളി കാണും അത്രേ ഉള്ളൂ ഉം ഉം ഇങ്ങനെ പിന്നെ എങ്ങനെ നിങ്ങൾ കാണ്അ ടിവിയിലോ ഫോണ്ല്ലോ
ഫോണിൽ കാണുമ്പം ജിയോ സ്റ്റാർ എടുത്താലും കാണും അങ്ങെ അങ്ങനത്തെ കുറെ ഇത്ണ്ടാവില്ലേ പിന്നെ ലൈവ് ആയി ള്ളതും ണ്ടാവും റീല് ഇൻസ്റ്റേൽ ആയാലും പിന്നെ യുട ട്യൂബിലായാലൊക്കെ ഉണ്ടാവും
ആ ശരി
ഇന്നത്തെ കളിയണ്ടി ഞങ്ങള്
ഞാൻ കണ്ടിട്ടില്ല ആർക്കാ അതൊക്കെ അട്ടപ്പാതി ക്ക് കാണാൻ കഴീണ് ഒന്നും കാണാ നമ്മളെ എന്റെ ഹസ്ബന്ഡ് കണ്ടണ്
ആഹ്
മക്കളൊന്നും വലുതാ ഏ മക്കളൊന്നും വല്ല്യ ഇതിലൊന്നും അങ്ങനെ കാണുന്നുല്ല്യ എന്റെ ഹസ്ബന്റ് കൊറേ കുത്തിരുന്ന് അലാറം വെച്ച് ഹോട്ടലാണേ ഇപ്പോം കൊറേ ഒറക്കം ഒഴിക്കുന്നതാണ് അപ്പം വല്ലാതൊന്നും ഇല്ല കൊറേ ഒറങ്ങിയോണം ഇതാ യണൊക്കെ കണ്ട്ണ്‌ തോന്നുന്നുണ്ട് ഒച്ചെ സൗണ്ടൊക്കെ കേട്ടിന് ഞാന് മൈന്റ് ചെയ്തില്ല ഉം ശരി
പിന്നെന്താ
പിന്നെ വേറെന്താ നിങ്ങള് പിന്നെ വേറെന്താ കളീനോട് താല്പര്യം ഉണ്ടോ
ഏഹ് എനിക്കിങ്ങിനീ ഫുട്ബോൾ തന്നെയായിട്ടുള്ള ഇഷ്ട്ടൊള്ളൂ പിന്നെ ഇനി ക്രിക്കറ്റ് എൻക്ക് കണ്ണെടുത്താ കണ്ടൂട എൻക്ക് എന്തായാലും ക്രിക്കറ്റ് എന്താണെന്ന് പോലും അറിയില്ല
ഉം
ആഹ്
ഇപോം പീനെ ഇപ്പണ്ടേൽ ഇപ്പ എന്താണ് എന്തോ സ്കൂളിൽ എന്തോ ഒരു പരിപാടി ഇണ്ടല്ലോ
ആഹ് ഫാൻ ഷോ ആഹ് ഫാൻ ഷോ പറഞ്ഞിട്ടുള്ളത്
ശരി എല്ലാ സ്കൂൾ ക്ലാസ്സുകാരും ഉണ്ട് ഇപ്പൊ ഇങ്ങനെ
ആ ഈ ഫാൻ ഷോ എന്ന് പറഞ്ഞാല് ഈ അർജന്റീന ആഹ് ബ്രസീല് പോർച്ചുഗൽ അങ്ങനത്തെ മൂന്ന് ഫാ ഫാനുകൾ ഉണ്ടാവല്ലോ
ആഹ് ആഹ്
ഇട്ട് അത് അവർ ക്ക് വേണ്ടിയിട്ടുള്ള ശുങ്കത്ത് അതേപോലെ നല്ല രസാക്കിണി ഡാൻസും പിന്നെ അതേപോലെ ഈ ഒരു ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരിക്കും ഓരോ ടാസ്ക് ടീച്ചേഴ്സ്മാര് ഓരോ ടാസ്ക് തരും അയിനനുസരിച്ച് നമ്മള് കളിക്കണം
ഏഹ് അത് ശരി അത് സ്റ്റാറ്റസ് പല രീതീലും കാണാം മക്കള് ഫുള്ള് അതേ ജേഴ്സി വാങ്ങി ഞാൻ ജേഴ്സി ഞാങ്ങട് ഇവിടുന്ന് പറഞ്ഞ് ജേഴ്സി വിക്കണോൽക്കൊരു ലാഭായി മൊ
ആ ജെയ്സി ഉ ആ സൈഡില് ജെയ്സി ഉണ്ടാവും ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ഇതിലുണ്ട് ഫുട്ബോൾ കളിയിലുണ്ട്
ആഹ് ആഹ് അത് ശെരി ആ അപ്പൊ പിന്നെ ഈ ജേയ്സി അർജന്റീന റോവ്വല് മൂന്നാൾതോ ആണ് അധികവും കാണുക എല്ലായിത്തുംപാട കുപ്പിളി വാ ഇതാക്കണ ഒക്കെ കാൺ കണ്ട് നശി എന്റെ മക്കക്കൊന്നും ഇതുവരെ പറഞ്ഞ് ട്ടില്ല ട്ടോ ഞാങ്ങട്ട് അവരോട് പറഞ്ഞ് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ അന്ന സ്കൂള് ലീവാക്കുകന്നല്ലാതെ ഇപ്പോ അതിനായിട്ട് ഒരു ജേഴ്സി ഒന്നും ഇവിടെ വാങ്ങൂല
വാങ്ങാൻ നമ്മക്കെ നമ്മ കൈമ്മേൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇപ്പൊ ക്ലാസ് ഉണ്ടല്ലോ രാവിലെ തൊട്ടിട്ട് ഒമ്പതര തൊട്ടിട്ടെ മൂന്നര വരെ ക്ലാസ്സുണ്ട് പിന്നെ പട്ടാ പക്ക പരിപാടി
ഉം അത് ശെരി അതല്ല ജേഴ്സി വാങ്ങാ വെച്ചാല് പിന്നെ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മോനാണ് ചെറുത് അപ്പം ജേഴ്സി ഒന്നും ഇപ്പോ നമ്മളിപ്പോ ജേഴ്സി വാങ്ങൂലല്ലോ കുട്ടികൾക്ക് ആൺകുട്ടി ആൺകുട്ടികളുള്ള വീട് ഇല്ലല്ലോ ജേ്സി ഒക്കെ ഉണ്ടാക ഞാൻ അവരോടറിഞ്ഞു ജേ്ഴ്സി വാങ്ങല് നിർബന്ധം ഒക്കെ പറഞ്ഞിക്കയാണെങ്കിൽ നിങ്ങളന്ന് സ്കൂളൂടെ ലീവ് ആക്കിയാല്ലി അ ല്ലാതൊന്നും ഇപ്പൊ ജേഴ്‌സി അതിനായിട്ടൊന്നോന്നും വാങ്ങൂല എന്നൊക്കെ പറഞ്ഞെ ഇതിങ്ങനെ കുത്തി ക്ക ഇനി എന്താ അറിയില്ല നി എന്തൊക്കെ ണ് സ്കൂള് എന്ന് പറയാന്നറിയൂല്ല എല്ലാ സ്കൂളും അങ്ങനെ നടത്ത്ണ്ടന്ന് പറഞ്ഞ് കേ ണ്ട്
സ്‌കൂളിന്റവിടൊരു ഏഹ് അങ്ങനെ ഒരു രോഗം വന്ന്ണ് നിപ്പ
ഉം അതെയോ ആ ആ ആ നിപ്പ നിപ്പ ആ
ഇനിയിപ്പോ അതിങ്ങനെ കൂടി വരി അങ്ങനത്തെ സമ്പർക്കത്തിൽ അങ്ങനന്തൊക്കെ ഉണ്ടെങ്കില് ചെലപ്പം ഒഴിനിർഥ്യ ക്കലായിരിക്കും അറിയില്ല ഇനിപ്പ എന്താണ അറിയില്ല എല്ലാരും പറയണ കേ ക്ക്ണ്ട് പരിപാടി ഉണ്ട്
ആ ആ ആ ശരി ഉം ഏതായാലും മക്കൾക്ക് നല്ല ത് ആരാണിപ്പം പഠനം സ്കൂള് തുറന്നതോടുകൂടി
ആ ഇനിപ്പ ഈട്ടി വെക്കണം ന്നൊക്കൊണല്ലോ പറയണത്
ആ എന്തൊക്കോ നിയമങ്ങുണ്ട് ഇപ്പൊ മ്മളെ ഗവൺമെന്റ്
ഒരാഴ്‌ചയിലെ ഏതെങ്കിലും ഒരു ദിവസം പീ ട്ടി വെക്കണം എന്നാണ്
ഉം ആ അത് ശരി ഉം
ആ വെറും പ ആ വെറും പഠിത്തം മാത്രം പോരാന്നെ എന്ത ആരോഗ്യ പ്രശ്നം എന്തൊക്കോ പറയുണ്ട് അങ്ങനെ
ആ ആ ആ ആ അതന്നെ ഇപ്പൊ പുത് പുതിയ ഗവൺമെന്റാണല്ലോ പലേ നിയമനങ്ങളും ഉണ്ട് ഇനിയും ഇതുപോലെ ഈ ഇതിനുള്ള ഒരു ഇതൊക്കെ നല്ല നിലയ്ക്ക് വന്ന നിലിവിൽ നമ്മളെ കഞ്ചാവ് അതുപോലത്തെ ലഹരി സ ക്ക് അതൊക്കെ ക്കണം അതിനൊക്കെ ഒരു നിയമം വന്നേക്കായാണെങ്കിൽ വലിയയൊരു കിട്ടൽ നമ്മളെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലഹരിയാ ഉം എല്ലാരും ഭയങ്കര ലഹരിന്റെ ഇതാണ് അപ്പൊ അതൊക്കെ ഒന്ന് മക്കൾ നമ്മൾതൊക്കെ വളർന്ന് വരണ് ഉം ഇപ്പൊന്നും നമ്മൾ അറിയില്ലല്ലോ ഫോൺ വഴി എല്ലാ രീതി നമ്മക്കൊന്നും മനസ്സിലാവൂല അവർക്ക് എല്ലാം ഫോണിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയും
പറയാൻ കഴിയും മ്
ഉം നമ്മക്കൊന്നും അറിയത്തില്ല അപ്പൊ ഏതൊക്കെ രീതിയിലാന്ന് അറിയില്ല അതിനൊരു നിയമം ഇപ്പം ഭയങ്കര ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ നമ്മളെ മുഖ്യമന്ത്രി വിജയതാ ഉം നല്ല അടി എല്ലാ പല നല്ല നല്ല
ആ ആ റ് തമ്മിൽ ആ ഞാൻ ഫോണിൽ കണ്ട് തമിഴ്നാട് ഡ്രോൺ വെച്ചിട്ട് മാലക്കൂടെ പരത്തിക്കാം. പോലീസാർ ഇങ്ങോട്ട് ആ ഡ്രോണിൽ വീഡിയോ ഉണ്ടാവല്ലോ ആ വീഡിയോയിൽ എവിടെ വലിക്കുന്നത് ഇങ്ങട്ട് അപ്പൊ അവിടെ അടുത്തുള്ള പോലീസ് ശേഷമുള്ള ആൾക്കാർ അവിടെ പോയയാളെ പിടിച്ചു കൊണ്ടുവരാ വീട് എത്രോ വീട് നാ
ആ അതന്നെ അതൊക്കെ നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ട് നിൽക്കാണെങ്കിൽ എത്രോസ് ഇതിപ്പോ കൂടു ഓല് വലിയ മുതിർന്ന ആൾക്കാരല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ മുതിർന്ന ആൾക്കാ കാല ഇതേമാതിരി ലഹരി സാധനങ്ങൾ ഉപയോഗിക്കൽ ഇപ്പം എട്ട് ഒരു അഞ്ച് ആ എട്ടാം ക്ലാസ്സിൽ എത്തിയ കുട്ടികൾ ഏഴ് എട്ട് അതുപോലെ പെൺകുട്ടികൾ ഇപ്പ നം ഇൻക്കൊക്കെ ക്കൊക്കെ പെൺകുട്ടികളാണ് ഉള്ള ഒരു അഹങ്കാരം നമ്മൾ വെക്കണ്ട പക്ഷെ ഇപ്പ പെൺകുട്ടികളാണ് എല്ലാത്തിനും മുന്നിട്ട് നിൽക്കു
നിക്കുന്ന ആ
ഇപ്പൊ ആ രീതി ആ രീതിയിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധി
അല്ല തമിഴ്നാട്ടിൽത്തെ സിസ്റ്റം ഇവ്ടെ വന്ന്ണെങ്കില് സുഗായി
ഗായ് അതന്നെ എല്ലൂം എന്താണ് ഇപ്പല്ല ജയിൽ ഉ ജയിൽ പുള്ളികൾക്ക് പയറും ചപ്പാത്തി ദ്യോ പിന്നെ കുട് സ്കൂൾ കുട്ടികൾ ക്ക്‌ ഏഹ് ചിക്കനും മ പിന്നെ മീനുംന്നൊക്കെ പറഞ്ഞ് ഒക്കെ തമിഴ്നാട്ടില് അതേമാതിരി നമ്മളവിടെയൊക്കെ ഈ ജയിൽ പുള്ളികളെ വളർ ത്തുവാണല്ലൊ ഞമ്മളെ കേരളം.
ആ ആരെങ്കിലും ജയിലിൽ പോവേണെങ്കില് ഒരു മാസത്തിനുള്ളില് അതിങ്ങട് തിരി ച്ചു പോരനെണ്ട് എല്ലാരും.
തിരിച്ചും പോരും അവര് നല്ല ഫുഡും നല്ല അവർക്ക് ക്യാഷും ഒക്കെ കി ട്ടി അവർക്ക് നല്ലൊരു കുശാലാണ്.
ഉം വരുമ്പ ഓല് ജയിലിന്ന് എന്തായാലും പോരുമ്പോ ഓലെ കയ്യിമ്മല് അത്യാവശ്യം നല്ല പൈസയും കിട്ട്ണ്ടാവല്ലേ അവടെ പണിയെടുത്തി ട്ട് കിട്ടുന്നു ഉണ്ടാവു
ആഹ് അപ്പ അതൊക്കെ നിർത്തലാക്കണം നല്ല കഠിന തടവും അതി ന്റെതായ ശിക്ഷയും കൊടുക്കുമ്പ കൊറേ കുറ്റകൃത്യങ്ങൾ നമ്മളെ കേരളത്തില് കുറയും. ഇത് ഒരു നമ്മളെ ഗവൺമെന്റിനെ ഒരു പേടിയും ഒ രു മനുഷ്യന്മാർക്കും ഇം ആ രീതിയില് ള്ള വളർച്ച അതിനാല് നമ്മളൊന്ന് കരുതി അതിന്റതായ ഒരു ഇത് കൊടുത്തേക്കാണെങ്കില് നല്ല രീതീല് നല്ല ആ മുന്നോട്ട് പോവും. ഇത് ന്ന് വെച്ചാല് പിന്ന അങ്ങനല്ലല്ലോ എന്താ ഒരു ഇന്ന് ഒരു പീഡന കേസ് കൂടുതലാണ് അത് ചെറുതില്ല വലുതില്ല എല്ലാം ഇല്ലാ അതോ ക്കെ ഒന്നൊരു പേടി ല്ലാഞ്ഞിട്ടാണ് ഉം അപ്പൊ പിന്നെ അതിനേതായൊരു ഇത് നമ്മള് നടത്തിയാല് അതേമാതിരി നിയമൊക്കെ വരേക്കും നമ്മളെ മുഖ്യമന്ത്രി നല്ല ആഹ് നല്ല ആ നല്ലടിപൊളിയാണ്ന്നാണ് ഇപ്പം ഇപ്പത്തെ അഭിപ്രായത്തില് ഇനി നാളെന്താന്ന് റീല
എന്തോ കെഎസ് ആർ ടി സി സൗജന്യം സ്ത്രീകൾക്ക് സൗജന്യാന്നൊക്കെ പറയ്ണ്ടല്ലോ
വരുല്ലെങ്കിൽ അടുത്ത മാസാലേ അതിനുള്ള മുന്നൊ ഒരുക്കങ്ങളൊ ക്കെ തുടങ്ങിന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺല് കാണാറുണ്ട്
ആ അയിനെന്തോ ആധാർ കാർഡ് ഒക്കെ വാണം ന്ന് പറയ് ണെക്ക്ണ്ട്.
ക്കെന്തോ ചെയ്യണം എന്തോ കെസ്ആർ ടി സി ഓഫീസുമായിട്ട് എന്തോ പുതുക്കെ അങ്ങനെന്തോ ഒരു സംഗതി ചെയ്യണം. ഞാനിങ്ങട്ട് വീട്ട് പറയും നമ്മ ക്കിഞ്ഞ് സുഖമാണ് വയനാട്ട് അങ്ങനെയൊക്കെ സ്ഥലത്ത് കെ എസ് ആർ ടി സി രാവിലെ പോക ന്നിട്ട് അവിടുന്ന് ഉച്ചക്ക് ഫു ഫുഡ് കഴിക്യാ അങ്ങോട്ട് വൈകുന്നേരം പിന്നെ കെ സ് ആർ ടി സി ഇ തന്നെ കേറി ചിലപ്പോ അതിനൊക്കെ ഒരു ലിമിറ്റ് ഫു
ഉണ്ടാവ ഇരുപത് ഇരുപത് കിലോമീറ്റർ അങ്ങനെക്കെല്ലേ പർന്നേ ഫോൺള് കണ്ട പോലെ
ആഹ അങ്ങനെ എന്തോ ലിമിറ്റ് വെക്കാൻ മതിയാവല്ലോ അല്ലാതാപ്പോ അവർക്ക് ഗവൺമെന്റ് പൊട്ടി പോ പാളീസായി പോവുലെ
ആ അതെ ഹെ
എന്തോരു ലിമിറ്റ് വെക്കായിരുക്കും ക്ഷെ സ്ത്രീകള് ക്ക് ഒരു നല്ല കാര്യാണ് ക്ക്
നല്ലകാര്യംന്നാണ്
ഉം ക്ക് പോവാനും ഇതാവാനും ഒക്കെ ആരോടും ക്യാഷ് ചോയ്ക്കണ്ട
ചോദിക്കണ്ടാ പോയ നേരെ പോയാതി ഹി ഹി ഹി
പക്ഷെ ഉ ഇങ്ങനെ ദൂരം വഴി ഒന്നു ണ്ടാവാൻ സാധ്യതയില്ല ഞാൻ വീട്ടില്ങ്ങനെ നമ്മള് ങ്ങനെ പറഞ്ഞ് നമുക്കിനി സുഖാണ്
ചെലപ്പോ ചെലപ്പോ ചെല സ്റ്റോപ്പിൽ നിർ ത്തെണ്ടാവില്ല കെ സാ ആർ ടി സിന്റെ സ്റ്റോപ്പ്ണ്ടാവുല്ലേ
ആ ആ അങ്ങനെയൊക്കാവും എന്തെങ്കിലും ഉം പല നിയമങ്ങളും പ ക്ക മതിയാവും
ആ അതെന്നെ
ഉംമ്മ് അ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോവാലാവും അവര് പലേ പലേ ആനുകൂല്യങ്ങളും മമ് വെച്ചണല്ലോ അപ്പൊ ഫസ്റ്റ് വ ആശ വർക്കർമാർക്ക് മൂവായിരം രൂപ കൂട്ടി നൽകി അ അതുപോലെ അംഗൻവാടി ടി ടീച്ച് ഓരോർക്കായിരം നൽകി ക്കി അങ്ങനെയൊക്കെ ഓരോന്നോല് പറഞ്ഞതൊക്കെ സാധിച്ചര്ണ്ട്
ഉംമ്മ്
അത്ര മുന്നോട്ട് പോവോറില്ല ന്ന ഓക്കേ ട്ടോ ന്നാ വിളിക്ക്യാ
അ അ